അഹ്
ആഹ് എന്തൊക്കെ വർത്താനം?
എന്താ സുഖം തന്നെ.
ഒറങ്ങാ മഴത്ത്?
എവിടെ ഒറങ്ങണ അങ്ങനെ ഓയൂഞ് കുത്തിരിക്കായിന്നു
കുട്ട്യാലും മക്കളൊക്കെ വന്നൊ സ്കൂൾട്ട്?
ഇല്ലേ ഇപ്പൊ വരും
ആഹ് വന്ന കഴിഞ്ഞാ പിന്നെ
ഉം ആഹ് ഞാന് ഓട്ടോറിക്ഷേന്റെ ഒച്ചേട്ടപ്പ ഒലാണെന്ന് കേരുതി നീച്ചോക്കിയതാ അപ്പൊ ഓരല്ല
ഹാ ഹാ
പ്പ മഴ ആവുകോണ്ടേക്കെറ സമം ആവുമ്പോത്തനൊക്കെ വരുന്നതാണ് നാലെ പത്താവുമ്പത്തത്തിന് വരും എന്താ ന്നാവോ ഇന്ന് പോ മഴെ ആഹ് മഴയാവുമ്പോ കുട്ട്യാളെന്നും വണ്ടിക്ക് ശരിക്കും കിട്ടൂലല്ലോ അതൊണ്ട് നേര വൈകി കേക്കാരം
അഹ് ശരി
ആഹ് എന്തൊക്കെയ പാട്?
നല്ല വർത്താനം ചോറൈ ക്കെ കഴിഞ്ഞില്ലേ?
ഉം ചോറ് ചോറ് വെയിച്ചിട്ടില്ല ചോറ് പ ഇന്നലി ങ്ങനെ തന്നെ ഇന്നും ഇങ്ങനെ തന്നെ പിന്നെ ഞാ ചക്കക്കൂട്ടാൻ വെച്ചി നിങ്ങ ല്ലേ ചക്ക അവിടുന്ന് കൊടന്ന് ആഹ് അവന്ന് കക്കും ഇന്നലെ കൊടന്നന്നു. ആഹ് അങ്ങ ഒന്നും കൊടുന്നേരി ആഹ്
ഉം നല്ലാ മധുരണ് എന്തോ രസാന്നോ
തന്നെ ആഹ് ഒന്ന് പൗത്തതും കിട്ടിക്കണു ഒന്ന് പച്ചയും കിട്ടിക്കണു
പോത്തത് അമ്മന്ന് പോത്ത വല്ല്യ രസണ്ടാവൂല്ല ഞമ്മള് മുറിച്ച് പൗ - ങ്ങണം വന്ന് പൗത്തല് ചെപ്പോ അയിന്റെ ഉള്ളില് ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ട് എന്താ ആഹ്
ലെ
ഏഹ് ഞാൻ പറയും എല്ലാർതും കഴിഞ്ഞിട്ട് ലാസ്റ്റള്ളൂ അപ്പൊ പിന്നെ
തിരിയല്ലരു പാടോ കാണി
ആഹ് എന്തോര അതുകൊണ്ടാണ് അതിന്റെ ഉള്ളിക്ക് വള്ളറങ്ങൂല്ലേ അയിന്റെ ഉള്ളിക്ക് വെള്ളം കയറാത്തത് കൊണ്ട് കുരു ഒന്നും പെട്ടന്നും മുളക്കൂല ഞാൻ പറയ മയ്താനം ഉള്ളിക്ക വള്ളം ഇറങ്ങൂല അങ്ങനൊരു ഇത്ണ്ട് റഞ്ഞേ മഴക്കാലത്തുള്ളോള് അതാ ക അല്ലെങ്കിൽ അതൊന്നിനും പറ്റൂല
ആഹ് ആഹ് ഇമ്മൻ ഇമ്മന്നലെന്താട്ടിക്ക്ണ് റ്യോ അയ്ന്റെ മേൽത്തെ തൊലി ചെത്ത്യെക്ക അല്ലാതെ ഇര്ഞ്ഞിട്ട് കിട്ടെണ്ടെത്. ന്നട്ടേ ഞാൻ ചെന്നപ്പോണ്ട് ഏഹ് ഞാൻ ചെന്നപ്പണ്ട് ഇ തോല് ചെത്തി കുത്തിര്ക്കുണു മാങ്ങ ചെത്ത്യെമാരി ണ്ട്. ന്നട്ട് മടാളയ്ൻ്റുള്ളിലാണ്ട് കുട്ങ്ങീക്ക്ണ്. ന്നട്ട് മളെ ഇത് കിട്ട്ണില്ല ഇതൊന്ന് ഇട്ത്താട്ടെ ർഞ്ഞാണ്ട്
ആഹ് എന്തൊരർപെയ്ക്കാരോ അത് സെത്താന് ഇതാകാന് ന്നോ വളഞ്ഞിണ്ട് നല്ലോണം. ആഹ്
പ്പൊയപ്പൊ ഞാനി ന്ന് പ്പോ
നല്ല മതിരാണ് ഞമ്മളിങ്ങനെ മുറച്ച ച്ചിട്ട് പച്ച മുറിച്ച ച്ചിട്ട് പൗക്കണം ആയിമ്മന്ന പൗത്തത് വല്യ രസം തോന്നില്ല അച്ചണ് മുർച്ചെച്ചിട്ട് ആഹ് മുർച്ചെച്ച്ട്ടും പൗത്താല് എന്തൊരു മധിരാന്നോ തിന്നാ പു
ഉം ന്റെ കുട്ട്യാൾ ചക്കാർഞാ പർച്ചൊട്ത്താ മതി പർച്ച്ന്നൂല കജ്മ്മെ വളഞ്ഞിയാകൂല പർച്ചോട്ത്താ നല്ല സാറായി തിന്നും.
ചെലവാവതോ
ഉം അഎന്താറ്യോ നാലാളുല്ലേ അപ്പൊ ഓരോരോ ഒന്ന്ട് ത്ത ഒന്ന ക്കങ്ങനണ്ട് കയ്യൊയ് പിന്നെ കാക്കൂന്നന്നെ കുത്തിര്ന്നാണ്ട് നല്ലോം തിന്നും. ഉം ഓലെവ്ട്ന്നും ചക്കട്ട്യാലും കൊണ്ട്രെും
ആഹ് ഇത്പ്പപിന്നെ തായത്ത്ക്കൂടി തന്നെയ് മേലിണ്ട് മേലിണ്ട് തായത്തുണ്ട്. ആഹ് ഉണ്ട് ഉം വല് ചെറ് ചെറ്യേതുഅല്ലേ വല്യ വെൽ പ്പല്ലല്ലോ ഹും
ഉം ഉം അച്ഛുൻ ആഹ് തായത്ത്ത്തെ അച്ചുണ്ട് പറിണേ പെര്ന്നാക്ക് കിട്ട്യെ എല്ലാണ് ന്ന് ഒര് ഉം ഉ ചക്ക കിട്ടാന് കോല ല്ല ന്ന്ക്ക ഓലേടെ ഇഷ്ടം പോലെ ചക്കണ്ടയ്ന്നു. അത് പർഞ്ഞോണ്ട് കുത്തിര്ക്ക്ണ് ണ്ടോള് ഓളന്നയ്ന് അവടെ വന്നിട്ടൊന്ന് ടു ലെയ് നമ്മള്ട്ടു കൊട്ന്നൊട്ക്കാ ചെ പറ്റുന്ന് ഞാം പിന്നെ പറ്യാൻ പോയിട്ടില്ല എന്നാ പിന്നെ ഞാൻ കൊട്‌ന്നൊട്ക്കേണ്ടി
അതെന്നെ
പോവുലെയ്
ഞാനു അയെന്നെ വാണ്ടോലോട് വന്ന്ട്ടോന്നറിം താ മ്പളോടും പർഞ്ഞു. എന്താ കുഞ്ഞോളോടെയ് ആര്സിന്റെണ്ങ്ങളോട് ചക്കണ്ടാവും മാണങ്കി വന്ന്ട്ടോർഞ്ഞ്. അല്ലാപ്പവ്ട്ന്ന് ഇ ട്ട് കൊട്ന്ന് അത് ഇതാകു
ആനെ കോട്ടപ്പാട് ത്തെമ്മ പറ്യാണേ പിന്നെ അവടെ ഇന്ത്ക്കളോട് ചക്കടാം പർഞ്ഞാല് എന്താ ഇടൂലാ
ആഹ് ഓൽക്ക് ഞമ്മളിട്ട് കൊട്ന്ന്താക്കി
ട്ടാല് ഓൽക്ക് കു ഇട്‌ത്തൊണ്ടോവാ അയ്നോൽക്ക് ആഹ് അ പ്പോൽക്കാവസ്യാണ് അയ് ഞാ ഇട്ട് താ ഇതാക്ക്
ക്ക വാണ്ടോല് വന്ന്ട്ടൊണ്ടൊയ്കോളി ആർക്കും മുന്നിക്കൊട്ന്നെരൂലാ റ്യെ ഞാ മൂത്തച്ച്യളോടും ഒക്കെ പറിം നാത്തൂമാ ആങ്ങനെ
എന്താപ്പത്
ഇന്നാളത് പോലെ മാ മയ്മൽക്കാക്കുന്റെ ഓല് വന്ന് ങ്ങാണ്ട് ട്ടൊണ്ടോയി ഞാം പർഞ്ഞ് ചക്കണ്ട് മര്ത്ത്മ്മെ
ആഹ് ആഹ്
ഇഞ്പ്പൊ അയ്ൻ്റെത് പ്പൊ കജോല്ലോ ഒറ്റടിക്കാണ്ടത് പൗക്കലുംതും തൊട്ങ്ങ്യപ്പത് പിന്നെ കിട്ടൊന്നുല്ല. വാണേയ് പോന്ന് ആ വാണേയ് ഇപ്പ വന്ന് കൊണ്ടൊയ്ക്കോളിന്നാണ് പൊക്ക നല്ല മൂത്ത് പൊത്ത് ചാടലൊടങ്ങീക്കുണു പറണേയ് ആ ചക്കന വിശ്വസിച്ചാനും പറ്റൂലേ ഇതിന്റെ മുഹത്ത് ച്ചേള് ഇവിടെ നേരിച്ചിക്ക് കൊണ്ടോയി അവിടെ ചെന്ന് മുറിച്ചു നോക്കുമ്പോ ചിലപ്പോ മൂത്തിട്ടുണ്ടാവൂല അയിനാല് ഓൽക്കുക്ക അതാണേ ഓല് പറയാ കാട്ടിക്കുടി പോയി ഞങ്ങളത് മുറിച്ചിട്ട് അവ മൂത്തിട്ടന്നല്ല പറീം അന്റെ കുട്ടി വന്ന്ക്കാ ഒച്ച ഉണ്ടേക്കണു
ഉം ഉം ഉം ഓട്ടർഷാ വന്ന്ക്ക്ണ്
ആ
ട്രേഷതന്ന അവിടന്ന് തന്ന ഗുളിക ഒർത്തും
ആഹ്
ഞാനിങ്ങനെ മേലെക്ക് കേറിയേക്കണ്
അത് ശരി
ഉം ഓല് വെരുന്ന കണ്ടപ്പോ വേഗം മേലെക്കേറിക്കാ അല്ലൊച്ചിങ്ങ് ഒന്നു കൊണ്ട് ആപ്പാടോച്ചപ്പാടേക്കാന്. അപ്പൊ പിന്നെ ഉം ഞമ്മള വർത്താനം ഫുള്ളാവൂല. അപ്പ ഞാന ഇങ്ങോട്ട് കേയറിയതാ കൊറച്ച നേരം തരിയുമ്പോഴത്തേ നഞമ്മളത് കഴ്യൂലേ.
ആഹ.
ഉ അ വന്നാ അപ്പൊ ഫോണ ആായിക്കാരൻ വേണ്ടിരാ.
അതന്നെ കുട്ടികൾക്ക്. സ്‌കൂൾട്ട് വന്ന കഴിഞ്ഞാ പിന്നെ.
ആഹ് വേഗം ഫോണേക്കാര ചോറും കഞ്ഞൊന്ന തന്ന മലക്കാരൻ വേണ്ട. ാ ഗ്യാപ്പിൽ ചോറോണം വാരി കൊടുക്കും ഫോണണ ഗ്യാപ്പില്. അപ്പ അറിയാതെ എഴുനെ പോണൂന്ന്റിയില്ല അല്ലെങ്ക മരി ആകുമ്പ. ഒ വരയാക്കര.
ആഹ അപ്പോലെ പള്ളനറിയണ അറിയില്ല ഫോണും കച. കൊടുത്ത അങ്ങനെ കൊടുത്താ.
ഉം മയരി ബ് ആവുമ്പോത്തന് ഉറക്കം വരും എന്നിട്ട് പിന്നെ. എന്താ ചോറും വേിച്ചൂല ഒന്നും വേയിിച്ചൂല. ഏ അല്ല അച്ഛു മാത്രാഉള്ളൂ കൊണ്ടുപോകുക അമ്മനി. ചെിലപ്പോ കൊണ്ടുകും മറ്റേവലൊക്കെ മറ്റേവല ഉണ്ടാവളും അവിടുന്ന് വാങ്ങുന്നേക്കാരം.
അത് ശരി.
ആം.
കൂട്ടാൻ എന്തിയേ.
അതെ ആഹ കൂട്ടാനാന് ഉപ്പേരി ഉണ്ടാക്കും നീരിള്ളതൊന്നും പറ്റൂലല്ലോ അങ്ങനെ ഒലിച്ച കൊണ്ടേ. അപ്പൊ ഉപ്പേരിയോ എന്തെങ്കിലുമ ഒക്കെ ഉണ്ടാക്കിയേക്കും.
ആഹ.
ഉ സോയാബിയക്ക ഉണ്ട്ച്ചക്കെ ഇഷ്ടാണ് ഒ പോ. പം ആ.
ഉ ആഹ ആഹ അത് ശരി അല്ല ചെറിയ കുട്ടികൾക്ക് പോ. ചോർളങ്കിയങ്ങും സോയാബീനും ഒക്കെ പൊരിച്ച ഉള്ളലോ.
ഉം ഉം അ പൊർ. ച്ചയ ഞാവല്ലാതെ ഒയവാക്കലാണ്. ഇപ്പൊ അമ്‌നാക്കും കൂടി മജാത്തോ തീ പ. ല്ല മീനും കൂടെ പൊര്ച്ചരില്ല ഇന്നിപ്പോൊ പുതിയ മീന. അക്കൊക്കെ കണ്ടുപടച്ച്ോ ഇനി ഇപ്പോ പൊരിച്ചൂലാന്ന് എഴതിയിട്ട്.
ചട്ടിയിലും കാനാണ്ട് ഇത് ഇട്ട് ഞാണ്ടല്ലേ പളി ആഹ അങ്ങനെല്ലേ അത് ശെരി അല്ല ഞാാന്
തേങ്ങയും ഉള്ളിയും. പച്ചമുളക ഒക്കെ ഇട്ട്ാണ്ട് ഇങ്ങനെ തിരുമ്പി ഒട്ക്ക എന്നട്ടൈക്ക് മീൻ ഇട്ടാണ്ട്. ഞാൻപ്പൊ ഇന്ന് പുതിയതായി വെച്ചക്കണ അങ്ങനെ വെച്ചിട്ട. ചേച്ചിയണ്ട ആവിലങ്ങനെ വേവി
ആഹ് അങ്ങനെ വേവിച്ച, ഞാന് ഇവടെ കുട്ടിക്ക് മഞ്ഞപ്പീത്തണ്ടായിട്ടേ. അല്ലലാ തേങ്ങടുലെനു
ആഹ്
തേങ്ങടാതങ്ങനെ അങ്ങനെ ഇങ്ങട്ട് അല്ല തേങ്ങ പിന്നെ ഓ ൾക്ക് ഇഷ്ല്ല. അങ്ങനെങ്ങട്ട് വെർതെ ഇന്നട്ടടച്ചച്ച് കാണ്ടാണ്ട് ഇതാക്കും അങ്ങനെ
ആഹ് ആഹ് അങ്ങനെ ഇണ്ടാക്കിയെക്കാണ്. ഓൾക്ക് നല്ലോ പറ്റിക്ക്ണ് ഓള് കൂ ട്ടിക്ക്ണുറഞ്ഞു. ഡോക്ടർ മീന് നല്ല ലോണം കൊടുക്കെ മീന് കൊടുത്താ അയിനെന്താ കുട്ടിയേള് ഫുള്ള് പൊരിച്ചതാ തി കൂട്ടാ പിന്നെ എങ്ങനെഓൾക്ക് മീനിന്, ഇരുപത് ശതമാനം ഉൾത്തരെ നമ്മള് പൊരിച്ചൊട് ത്താല് അയിന്റെ വിറ്റാമിന് കുട്ടിയേൾക്ക് കിട്ടൊ
അതന്നെണെ മീനൊക്കെ വറ്റിച്ചു കൂട്ടണെ, ഇപ്പൊ ഇബൽക്കൊക്കെ അന്നാ ഓപ്പറേഷൻ
ഇത്തറേ കിട്ടൊൾ കിട്ടാ
ഇബൽക്കാ ഓപ്പറേഷൻ കഴിഞ്ഞിട്ടൊക്കെ മീന് വറ്റിച്ചു കൂട്ടാനറിഞ്ഞീനത്.
ഹ്മ്മ് ഹ്മ്മ്
മീന് മത്തി ചെറു മീനുകളൊക്കെ വറ്റിച്ച അങ്ങനെ അന്ന് ഓൽക്ക് പുളീം പറ്റൂലെന്നു ഉപ്പും പറ്റൂലെന്നൂ അത് തിന്നാനാ പറഞ്ഞിനെ ഡോ, ആഹ് ഇ ഇപ്പളല്ലേ ഇപ്പ ഇപ്പം കൊഴപ്പല്ല. ഓൾ ഓൽക്ക് വറ്റിച്ചൊളു ഇഷ്ടം
ആഹ് ആ മുട്ടക്കെ ഇപ്പളും കൊടുക്കണോ? കൊറേ മുട്ടക്കെ കൊടുത്തീനില്ലേ ഹ്മ്മ് ഹ്മ്മ് മാങ്ങാ ജ്യൂസ്‌ മതി ഹ്മ്മ് ഹ്മ്മ് ആഹ് ആ ആഹ്
ഇപ്പളും മീൻ വറ്റിച്ചോളും ഇഷ്ടം, പൊരിച്ചാലും അല്ലാതോല് കു കൂട്ടൂല. ഹ്മ്മ് അത് കാ ആഹ് അങ്ങനെ ശീലയിക്കോളും അങ്ങനെ ശീലയിക്കാണിപ്പം. ഓൽകത് വറ്റി
കാരം പിന്നെ കുട്ട്യേ കുട്ട്യേൾക്ക് പൊരിച്ച പറ്റ ഇമ്മാക്ക് വറ്റിച്ചതും വാണം.
ആഹ്, ഇബൽക്കങ്ങനെന്നെ വല്ലാ നീളാനും പറ്റൂല അങ്ങനെ കുറ്ന്നനായാണ്ട് വറ്റ് വറ്റിച്ചണം ഇന്നട്ട് ഞാൻ പറയാ ആർക്കാ അല്ല അത്ണ്ടാവുമ്പോ ഞങ്ങളൊറ്റക്കാവുമ്പോ പിന്നെ അതന്നെ ബാ ക്കിയേക്കാരം. ആൾണ്ടാവുമ്പോ ഞാൻ വെറുതെ ഇങ്ങനെ ഇത്
ആ നീര്ണ്ടെച്ചാ നീരേലും കൂട്ടി ചോറെയ്ച്ചായിരുന്നു
ആ നീര് അത് ഓൽക് മാത്രം അങ്ങനെ അതാകണ്ടാവു. നമ്മളവിടെ കൊ തീർന്ന് കിട്ടൊലോ ആഹ് ഇണ്ടാവും
ഹ്മ്മ്
അയ് പറ്റൂല
കാക്കൂ ഇതെന്നെ തലമണം പുടിച്ചതപ്പർത്തും ഇപ്പർത്തും രണ്ട് കടിയാക്കി ക്കാരം. ആ മീന് കഴിഞ്ഞ്ട്ട്ണ്ടാവും. ഹ്മ്മ് പിന്നന്താ
വേറെന്തൊക്കെ
വേറെന്താ കൊഴപ്പൊന്നുല്ല.
കുട്ടി മോളിക്ക് വന്നോ ഹ ഹ
ഏഹ ആഹ് ഓല് തെരഞ്ഞ് മോളിക്കെത്തി. അയെന്നെ ഞാൻ മോളിക്ക് കയറിയെ ഇന്നാ കൊർ ച്ച് സമയങ്ങട്ട് പോയി കിട്ടല്ലോ എന്ന് കരതിട്ടേ
ഏതാ ഓര് സാനങ്ങറിയോ
ആഹ് ഇനിയിപ്പോ ഫോണ് ഒരേ കജ്ജി കിട്ടി കഴിഞ്ഞാ പിന്നെയ മ്
ആഹ് ഞ ഓനോട് പറഞ്ഞുക്കണ് ഞാൻ ഇങ്ങനെ മുണ്ടണ്ണ്ട മുണ്ടണ്ട ന്ജയച്ചു കൊടുത്തു അപ്പ അങ്ങട് പൊയിക്കണ് ഉം
പിന്നെയെന്താ?
പിന്നെന്ത്‍ന്ന
ഉം ഉമ്മുട്ടി വന്നുക്ണ് എന്ന ഞാന് പിന്നെ വിളിച്ചിണ്ടന്ന്
ആഹ് ആയിക്കോട്ടെ
ഉം ഒക്കെന്നാ
ന്നാ ശരി ഓക്കെ